നീ തോന്ന്ണ് കാരണന്തറിയൊ നിൻ്റെ കു കോള് വെണ്ട് അടിക്ക്ണ്ട് പിന്നീട് വരുന്നില്ല
ആ
ത്ത് നോക്കിയപ്പോളാ കണ്ട്
ചെലപ്പോ ആപ്പ്നിന്ന് പൊറത്തിറങ്ങിയത് കൊണ്ടായിരിക്കാം എനിക്ക് ആപ്പിന്ന് പുറത്തിറങ്ങിയാ ചെലപ്പോ കിട്ടാത്ത പോലെ തോന്നും ഉം ആപ്പിൽ കേറണം കഴിഞ്ഞ ദിവസം സിജാനെ പറഞ്ഞ് ആപ്പിൽ കേറണ മേ ആപ്പിൽ കേറിയില്ലെങ്കിൽ കോള് കിട്ടില്ല പറായണ്ടായിരുന്നു
പക്ഷെ ഞാൻ അന്ന് ആപ്പി കേറാണ്ട് തന്നെ എനിക്ക് കിട്ടി
ആഹ്ണാ സ്
ആഹ് ചെലപ്പോ അങ്ങനെ ആക്കിട്ടുണ്ടാവായിരിക്കും
ആഹ് എന്തൊക്കെയോ ആവോ ഉം
പിന്നീട് എന്താണ് ആര്
വീട്ടക്ക് വരേഒ കൊണ്ട് കൊടു ല്ലല്ലേ
ഇല്ല അവര് വന്നിട്ട് കഴിച്ചിട്ട് മൂന്ന നേര വിളമ്പി വിളമ്പിക്കൊണ്ട് കൊടുക്കും വെച്ച കൊടുക്കും അവരെ എടുത്ത്. കടിക്കുകയാണ്.
ആ ഇക്കിണ്ടല്ലോ എന്തായാലും
ഉം എല്ലാം അമ്മായിമ്മ ൾച്ചും
അങ്ങനെ
ഉം നമ്മ വെച്ച വയ്ക്കും അവര് ഞാൻ പോവാാ പറ വച്ചാ വെച്ച കൊടുക്കും ഇല്ല രാത്രിയൊക്കാണങ്കിൽ വെച്ചു കൊടുക്കും
ആ
പകലും വെച്ച് കൊടുക്കും പകല് ഞാൻ പോയില്ല എനിക്ക് വൈ ഇരുന്ന് ഫോണ് നോക്കിട്ട്
ഓ രാവിലെയും വന്നിട്ടുണ്ടായിരുന്നാ കഴികാൻ
ആഹ് മൂന്ന്നേരം വൈകുന്നേരത്തെ ചായൊന്നും മണ്ട അത് വേറെ ആരേങ്കിലും കൊടുക്കും തോന്നണു
പുറത്ത്നിന്ന് വാങ്ങിക്കായിരിക്കും ചായക്കടന്ന് വല്ലതും പാഴ്സൽ വെച്ചിട്ട് ഇവിടെ എങ്ങനെയാന്ന് വെച്ചാ ഇത്രയും കാലം ഇരുന്നൂറ് രൂപ കൊടുത്താ മതി ഇപ്പത്അഞ്ഞൂർ ക്കിയിരിക്കണ് ഇവിടെ ഇവിടെ ആലത്തൂരല്ല ആലത്തൂർ അഞ്ഞൂറ് പോണ്
ഉം അല്ല നമ്മണ്ട വാനൂര്
ആഹ് വാനൂര്
ആഹ് അഞ്ഞൂറാക്കിയിട്ട് ഇഞ്ഞ് എണൂഎഴുനൂർ ആക്കണം ഒക്കെ പറയുന്നുണ്ടായിരുന്നു
എന്താ പറയാ
എല്ലാത്തൊരും കൂട്ടിയ നമ്മെ എവിടെ പോണ്
കാര്യാണ് അയ്യ പാവപ്പെട്ടവരെ ഉപദ്രവിക്കാൻ വേണ്ടിട്ട് എല്ലാം എല്ലാം കൊണ്ടുണ്ട് ട്ടാ വെള്ളൂല്ല അവിടക്ക്
നിടെ നാത്തൂൻ അവിടെ പോയിരിക്കണല്ല മൂത്തചിളച്ചി
എവിടെ
ഇല്ല അവിടെ തമിഴ്നാട്ടില്
അവൾ ഇന്ന് പോയിരിക്കയാ
ഇന്നാണ് പോയി
ഉം രാവിലെ ആള്ക്കൊണ്ടാക്കി ഇല്ല ബൈക്കില്
ഉം
രാ ഉം രാവിലെ കൊണ്ടാകി ആശുപത്രിയില് പോവാനുണ്ടല്ലോ പോയിട്ട് വരട്ടെ
എന്താല്ലേ ഇങ്ങനെ ആശുപത്രിക്ക് കാട്ടായി നടന്നാ
നൂർന്നതാവ്
ജീവിക്കണ്ടേ ഇവടെ മനുഷ്യൻ ജീവിച്ചിട്ട് പിരാന്ത് അവ്ണ്
ഉം
അവള് ആവശ്യമില്ലാണ്ട് രോഗത്തിനെ വരുത്തും
പക്വത ഇല്ലാണ്ടാണ് താത അല്ലാ ഞാൻ പറയ
അവള മൂത്ത കുട്ടി
ആഹ് മൂത്തത് കാണിച്ചു കൂട്ടൽ ചെറുതിന് പിന്നെയും വിവരും ബോധം ഉണ്ട്ട്ടാ
ചെറുതും ആരാണ് അവിടെമ്മ തന്നെ ഇണ്ടാ
ച്ചതോണ്ട്
ഉം ഇപ്പ ഫോട്ടോയിൽ ചന്തമുള്ള് തോന്ന്ണുല്ലേ
ആ നേരിട്ട് കാണാൻ നന്നായിരിക്കേല്ല
കാര്യം നോർമൽ ആയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റെൽ കണ്ടാണ് അതില് ചന്തപല്ല കണ്ണൊക്കെ വെളുകി നിക്കുന്ന പോലണ്ട് കണ്ണിന്റെ ചുറ്റുഭാഗും കറുപ്പുണ്ട്ല്ലേ
ഓ ഇപ്പൊ കൂടുതല് ഉറക്കു ഇല്ലാണ്ടേ
ആഹ് ഇഞ്ഞ് വല മാനസിക പ്രശ്നംഎന്തെങ്കിലും ഉണ്ടോണ്ടോ ല്ലെ
സംശയമുണ്ട് കാരണം അങ്ങനെയൊക്കെയാണ് കാണിക്കണതേ
അങ്ങനെ എന്തെങ്കിന്നെ എന്തെങ്കിലും ചെയ്തിട്ട് ശരിയാക്കെന്നെ വേണം
വേണം
മുണ്ടാണ്ടിരിക്കണവർക്കെ വരുന്നു ഇപ്പൊ ഈ പെണ്ണും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോളെ
ഉം ആ ശരിയന്നെ ഇത് നമ്മള് എ ഭയങ്കര സന്തോഷത്തോടു കൂടി ഇരിക്കണ്ടേ എന്ത് സങ്കടങ്ങളൾ ഉണ്ടെങ്കിലും കരയാൻ പറ്റുവോ വെറുതെ
പറഞ്ഞോണ്ടേ ഇരിക്കയാണ്
ഉം
ഉം കർഞ്ഞാലും വിഷമം കർഞ്ഞാലും പൊട്ടി കർഞ്ഞ കഴിഞ്ഞു പി പിന്നെ നമുക്ക് സമാധാനം കിട്ടും അത അങ്ങനെയൊന്നും ഇല്ല
ഉ ഓ ഓ ഓ വന്നിട്ടേ
ആഹ ഇനി വല്ല അത് മടിയായിട്ടാണോ എന്തോ
എന്തോ എല്ലാവരും പറയുന്ന തീമരാണ്ങ്ങാണ്
ഉം
ശരി ആവട്ടെല്ലേ
എന്തെങ്കിലും ആയിട്ട് തരിയാ ചെക്കൻ ചെറിയ ചെക്കൻ തന്നെയല്ലേ
ഹം
നേത്തൊക്കെ നോക്ക ആവശ്യമില്ലാണ്ട് കഷ്ടപ്പെടാൻ പോവും
വഴിയാണ് എല്ലാവർക്കും സഹതാപമാണ് എന്റെ അടുത്ത്
എന്ത് ക കേട്ടാൻ പറ്റും ഇപ്പൊ ക കല്യാണം കഴിഞ്ഞ് ഡൈവോസ് എന്ന് പറയാൻ പറ്റുമോ അനും ചെയ്യാൻ പറ്റില്ല അത് മൂത്ത കൂട്ട കുട്ടിയും അവര്ന്ത് അവര് ഉള്ളവരെന്നെയാണ്
അല്ല വാടകക്കിരിക്കുന്നു
ഉ അവര് രണ്ട് പെ പെൺകുട്ടിയുടെ രണ്ടാളാ
താഴത്തെ ഒരു ആൺകുട്ടി താഴെയുള്ളത് ആൺകുട്ടി
ചെറിയ ചക്കൻ ഉം
ആ
അ ഉമ്മാന്റെടത്തും വാപ്പാടെടത്തും പറയുമ്പോ ന്താ പറയണേ
അവര് പറയാ കല്യാണം വീട്ട എങ്ങനെ ആയത് എന്റെറെ കുട്ടി നല്ല കുട്ടിയായിരുന്നു
ആഹ ആ അഞ്ചും മാസ ആകുമ്പോഴ
ആഹ് ഇവര് പറയ നേരത്തെേ ഉള്ളതാണ് അവര് പറയാണ്ടി കെട്ടിച്ചതാണ് പറ
അതന്നെയ ആയിരിക്ക അപ്പൊ പറയാത കെട്ടിച്ചതായിരിക്കും
പണ്ട അവൾക്ക് തിമിരൊക്കെ ഉണ്ട് ഇവിടെ വന്നപ്പോ കൂടുതൽ കാണിക്കണ സാരില്ല സാരില്ല
അതിന്റെ ഉമ്മയൊക്കെ എങ്ങനെയാണ് കൊഴപ്പമൊന്നുമ ഇല്ലോ
അയ്യേ സ്വഭാവം ഇല്ല താത്ത
ആഹ ഇല്ല ഇങ്ങനെ ചിലപ്പ അവന്റെേ ഫാമിലിയിലാടിഒരു പൊട്ടത്തരം കട്ട് ണേ അത്പോ അതുപോലെ പാരമ്പര്യരിക്കണ എന്തോ
മൂത്തുമ്മാന്റെ മകൾ ഇതുപോലെ വാശിയൊക്കെ കാണിച്ച് ലാസ്റ്റ് ആള് സൂസൈഡ് ചെയ്തു ആഹ അപ്പൊ ഇവിരക്ക പേടിച്ചിട്ട് നടക്കണ് ഈ പെണ്ണ് അതുപോലെ ചെയ്യോ എന്ന് പറഞ്ഞിട്ട് അതാണ് ഇത്രയിം ശ്രദ്ധ അവർക്ക്
ആ
എല്ലാം കേട്ട് വളർന്നതല്ലേ
ഉ എന്തെങ്കിലും ഉണ്ടാവായിരിക്കും ആ കുട്ടിക്ക് പറയാനും പറ്റില്ല
പറ്റില്ല എന്താ ചെയ്യ ചോദിച്ച ചേദിച്ചാ ഒന്നും മുണ്ടൂല്ല ഒന്നും അറിയില്ല നിനക്കൊന്നും അറിയില്ല പറയു
വിഷമം ഉണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞാലും കൂടി തുറന്ന് പറ പൊട്ടിക്കരികാണ്ടത്തെങ്കിലും അല്ലെങ്കിൽ ഒറ്റക്കിയിരുന്ന് കരയ്കാ നാനൊക്കെ അങ്ങനെയാണ് വിഷമം വന്ന് - കരച്ചില് വരും ശരിക്കും ഞാൻ പൊട്ടികരയും
എനിക്ക് കരച്ചിലും വരില്ല ഒരു തേങ്ങയും വരണില്ലാന്ന് ഇപ്പോ
നീ കളിയ്ക്കയല്ലേ നീ അവളെക്കാളും മെന്റലാ
നീ ആ ആ മരത്തിക്കേറി ഈ മരത്തികേറി വല്ല കൊരങ്ങമ്മാര് അങ്ങട്ടു ഇങ്ങട്ടു ചാടികളിക്കല്ലേ
ഞാനിപ്പോഴും ഓഹ് വറി
ഇവടെയാണെങ്കിനാണെങ്കിലോ പൂച്ചാക്കി പാൽകൊട്ത്ത് എങ്ങനെയാണ് വെർതെ നക്കീട്ട് പോവില്ലേ എമെല്ല ഇന്നട്ട് മെല്ലെ പോകുന്നട്ട്. ആഹ് അതൊക്കറിയ അങ്ങനെണ് ഇബടെ അബടെ വ ന്നാലോ കൊരങ്ങന്റെ സ്വഭാവം. അങ്ങട് ചാടി ഇങ്ങട് ചാടി അപ്രത്ത് ചാടി ഇപ്രത്ത് ചാടി കുട്ടിനിം കൂടി നോക്കില്ല്യാ ഒ ക്കൊമ്മാൻത്ത് ഇന്നാവെച്ചോ ഞാം പോവുമ്പോ തന്നാ മതി.
ആഹ് അതിന് വേണ്ടിട്ടെന്നെ ഞാം വീട്ടി പോണത്. എനിക്കും റസ്റ്റ് വേണ്ടേ കുട്ടിയൊക്കെ വീട്ടി പോയ ഉമ്മാന്റെ
അങ്ങനെ കൊട്ത്ത്ട്ട് വെരും.
ഏഹ് ഞാൻ നോക്കില്ല ഞാൻ പോവുമ്പഴേ പറഞ്ഞു ഞാൻ ആദ്യം മുതലേ പർഞ്ഞത് കാരണം ആരും പ്രത്യേകിച്ച് വെറ്തെ ഞാൻ ആദ്യ വേ പറഞ്ഞുട്ടാ വീട്ടി പോയാ ഞാൻ ഒന്നും ചെയ്യില്ല കുട്ടിന്യെ ക്കെ നിങ്ങ നോക്കണം ന്നാദ്യവേ ഞാൻ വീ
ഉം
അത് അതറിഞ്ഞത് കൊണ്ടല്ലേ അവ ര് ശെരി എന്നാ പിന്നെ ഇങ്ങട്ട് വെറ്തെ വന്നത് അല്ലെങ്കി വെറ്തെ പറയില്ലേ നമ്മള് നേരത്തെ പറയണം താത്ത
ഉം ഇന്നാലവര് മനസ്സിൽ പ്രരാക്കും ഓഹ് ഈ പെണ്ണി നിം നോക്കണം പ് കെട്ടിക്കൊട്ത്ത് കഴിഞ്ഞിട്ട് ഞ മ്മ വിര്ന്ന് വന്നാലേ നമ്മക്ക് അയ്ലേറെ പ്രാക്കാണ്.
അതെ ഉം
ആവു വന്നു വന്ന്ട്ട് നോ ഒരണ്ടൂസൊക്കെ സ്നേഹുണ്ടാകും ഇമ്മാക്കൊ അവള അവിത്തെ കുട്ടിയും കൂടി നോക്കാനാവില്ല അവള് ഹേ അവളവളുടെ കുട്ടിനെ കുടി നോക്കാതെഅങ്ങനത്തെവളഇങ്ങനത്തെ അവളൂ എന്നൊക്കെ പറയും-
നിങ്ങടെ വീട്ടിലാ- നിങ്ങടെ വീട്ടിൽ പറയോ ഏ എന്നെ പറയില്ല എന്നെ പറയില്ല- എന്നെ പറയുംട്ടോഞാൻ ശ്രദ്ധിക്കുകയില്ലഎന്നി ' പറയുകൊക്കെ ചെയ്യും-
വൃത്തിന് എന്പറയ ണ വൃത്തിയെ അടിക്കിയ ചെയ്യണം- എന്ന്അതുകൊണ്ട് എന്തെങ്കിലൊക്കെ എന്നെ പറയും ആഹ് എന്ത് ക്- ളം എത്തും മുണ്ടാട്ടിരിക്കും-
ഞനു അതെന്നെ അവൻ കിണിയൊന്നു- നിം കടില്ലടൈച്ചെക്കെ ആഹ് - എന്താണ് കഴിഞ്ഞ തവണ പാത്തു മാന്തിവെച്ചിരിക്കണു-
അവനെ കൊണ്ടുഞാന് കെണി കാട്ടുണ്ട് ആ സിജാൻനെന്നെ പിടിച്ചൊള്ളു മെയിനായിട്ട്-
പ്പ അതിന് വേണ്ടിട്ടാണ് പാത്തുപ്പം' റിതീഫിനെ മാന്ത് ണതും പി-
ഓഹ് മൂക്കില് കടിച്ചു വെച്ചല്ലോ-
ആഹ് കടിച്ചു വെച്ചതാണ് ഇല്ലേ ഞാൻ കണ്ടു എന്ത് പറ്റിയരാ ചോദിക്കണ് പാത്തു കടിച്ചു- വെച് ഒറങ്ങിയെ,
ആ പാത്തു കടിച്ച വെച്ച് ഇവ ആ പാത്തു പടിച്ച് വച്ച് ഇവനിക്ക്- രൺ ഒരാഴ്ച കഴിഞ്ഞമ്പു അവണ്ണ ഇവൻ അടിച്ച് വെച്ച്
അതാ
ഇബന് അബണ്ണൊക്കെ അടിച്ച വെച്ചത് അത് മൂക്കി തന്നെ അടിക്കുന്നവൻ ഞൻ അൻഎന്തട്ത്ത് പറഞ്ഞുഞൻ എന്തായാലും പാ റപഠിക്കു ല മൂക്ക തന്നെ കടിച്ചിന് അതേപോലെ മൂക്കി ചെറുതായിട്ട് കടിച്ചിട്ട് അവള് അതൊട്ത്തിരി ഇങ്ങനെ തടുപ്പ് മാരി വീങ്ങി അയിനേഷം ശരിയായി അയിന് അവന്ന തൂക്കിപ്പൊടച്ച് എടുക്കയാണ് അത് കൊണ്ടാണ് അതകൊണ്ടാണ് അവൾക്ക് പറ്റ് ണ് ല്ല ത് ഇവൻ അണ്ണന്നെ കാണാണ്ട് എടുക്കാണ് ഇവൻ അപ്പൊ അവളൊരു തടി കൊടുത്തു ആഹ ൾരിട്ടാ
ആ ശരി താത്താ